ഹലോ കേക്കുന്നില്ലേ ആഹ് ണ്ട്ണ്ട്ണ്ട് ആ എന്താ നേർത്തെ വിളിച്ചിട്ട് ചെറുതിൽ തെരക്കായോ
ആ അത് അപ്ഡേഷൻ നടക്കാർന്നേ ആ അപ്പതുകൊണ്ട് പിന്നെ എന്താ വർക്കിനൊക്കെ പോണ ആളാണോ
ചെറിയൊരു കുഞ്ഞ്ണ്ട്
അതെ ആ വർക്ക് ഫ്രം ഹോം അങ്ങനെന്തേലും നോ
ആ അങ്ങനെ നോക്കണം ഞാൻ എനിക്കിപ്പൊയി ഹോസ് പിറ്റൽ കേസൊക്കെണ്ടായതാ അഹ് കൈഞ്ഞിട്ട് രിക്കെങ്കി പ്പൊരുമാസം കഴിഞ്ഞയിഞ്ഞ നോക്കണം.
അതെ ആ ഹെൽ
ആ ആ എ സർജറി ണ്ടേയ്ര്ന്നു അഹ് കഴിഞ്ഞിട്ട് പ്പൊ ഇരിക്ക്ണൊള്ളൂ ഒരു മാസം റസ്റ്റ്ണ്ട് അഹ് കൈഞ്ഞിട്ട് പിന്നെ ഞ് ഞ്ഞിപ്പൊ അട്ത്ത മാസം മുതൽ ന്തായാലും നോക്കണം വർകോം ഹോമൊന്നൊല്ല പോഴി തന്നെ ഓഫ് ലൈനായി പിന്നെ
അതെ എന്താ പ്രൊഫഷണല് എന്തേലും കോഴ്സാണോ എന്തേലും ജോലിയാണോ ചെയ്യ്ണ് അതെ ആ ആ ഞാൻ ഡിഗ്രി കഴിഞ്ഞത്
ആ വർക്കെയ്യുന്നുണ്ടോ
ആ് വർക്ക് ചെയ്താർന്നു ഞാനത് കുഞ്ഞ് ചെറുതാവകാരണെ അപ്പൊ അവന് നാല് വയസ ക്കായിട്ടുള്ളൂ പിന്നെഒ ലൈനായിട്ട് എങ്ങനെ പൂവാ പറ്റാത്തോണ്ട് ഓൺലൈനായിട്ട് ചെയ്യാം ഓൺലൈനായിട്ട് ടീച്ചിങ് ചെയ്യണ്ട് നാല് വയസ്സ് ഉം അല്ലമ്മള് പൊറത്ത് പോയിട്ട് കുട്ടീനെ നോക്കീട്ട് നമുക്ക് വീട്ടിലിര്ന്ന്ട്ടന്നെ ചെയ്യാൻ പറ്റ
ട്യൂഷൻ പോലെയാണോ
പ്പൊ സ്കൂളൊക്കെ തുറന്ന്‌ കഴിഞ് കഴിഞ്ഞാൽ ല് എ എൽ കെ ജി മുതല് എട്ട് വരെള്ള ക്ലാസുകളാ ഞാൻ എടുക്കാ ഇൻസ്റ്റിറ്റ്യൂട്ടില് വേറേം കോഴ്സുകൾ എടുക്കുന്ന മിസ്സ്മാരുണ്ട് ആ ഞാനെട്ട് വരെ എടുക്കാറുള്ളു പിന്നെ വെക്കേഷനൊക്കെ ആവുമ്പോ നമുക്ക് അഡ്വാൻസ് ടിടിസി ഒന്നും കഴിഞ്ഞിട്ടില്ലടാ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഒരു കമ്പ്യൂട്ടർ കോഴ്സ ചെയ്തിട്ടുണ്ടായിുന്നത് അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യരുന്നു ആ അങ്ങനെ അ ഇനിയിപ്പോ വിചാരിക്കണ്ട് ഇപ്പൊ കുട്ടി കുറച്ച് വൽതായല്ലോഅപ്പോ ഡി അലോട്നോ അല്ല
ഉ ആ ഇപ്പൊ കെ ജിയില വിടാന ആയില്ലേ പോൺണ്ടോ കെജിയില് കുഞ്ഞ് അല്ല കുഞ്ഞ് കുഞ്ഞ് നാലവയസല്ലേ
ആഹ് അവ ന സ്ത്രീല പോണത് നാലവയസ് ആവണള്ളൂ പിന്നെ ഇപ്രാവശ്യം ചേർത്തിട്ടില്ല ശരിക്കും ചേർത്തേണ്ടതാർന്നു ഉ പക്ഷെ ഞാൻ എന്റെ എന്തേലൊക്കെ ഒന്ന് സെറ്റായിട്ട് ആ ഞാനൻ ഇതിലൊക്കെ ചെയ്യയാണെങ്ക അതുമായി ഇഷ്ടപെട്ടിട്ട് പോവാലോ വിചാച്ചട്ട ആ അല്ലെങ്കിൽ പിന്നെ അവന് ചേർത്തും ചെയ്യും പിന്നെ ഞാനിക്ക് പോകാനും പറ്റും ട്ടിലെങ്കി അതും ബുദ്ധിമുട്ടാവില്ലേ രണ്ടും കൂടി ആകെ ഇതാവണ്ടച്ചിട്ട് ഞൻപ്പ അങ്ങനെ നിർത്തിയെടുക്ക ഇപ്പൊ അഥവാ ഇ പ്രാശ്യം ചേർക്കാൻ പറ്റിയില്ലെങ്കിലും നഴ്സറിന്റെ പൊക്കട്ടയും് അടുത്ത വർഷം യു കെ ജില് ക്ക് ആക്കിട്ട് അങ്ങനെ ചേർത്തച്ചിട്ടാ ആ അങ്ങനെ പറ്റുന്ന് കൊറെേ പേര് പറയാണ് ണ്ട് കൊറേ പേര് ചേർത്തിട്ടുണ്ട്
അപ്പൊ ആ ആൽഫബറ്റ്സും കാര്യങ്ങളൊക്കെയോ എ പഠിക്കു
അതിപ്പോ ഞങ്ങളടെ ഇവിടത്തെ നഴ്സറിൽ കുറ കുറച്ചും കൂടി നന്നായിട്ട് ഇ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ആൽഫബെറ്റ് ആണെങ്കിലും അതുപോലെ നമ്പേസ് പിന്നെ നമ്മുടെ മന്ത്സ്സും വീക്സൊക്കെ ശരിയ അങ്ങൻ ത്തെക്കെ പറഞ്ഞൊടുക്ക അങ്ങനെകൊറേക്ക നമ്മടെ അംഗൻ പറഞ്ഞ് കൊടുക്കണ്ട് ഒരുവിധം അംഗൻവാടിൽ അങ്ങനെ കേട്ടിട്ടില്ല പക്ഷെ ഇവിടെ എക്സാം ഇല്ല അല്ലാണ്ടന്നെ കുട്ടികള് എ റങ്ങി വരുമ്പോഴത്ത ഒരു എൽ കെ ജി കഴിഞ്ഞൊരു കുട്ടിയുടെ ഒരു
ആ ആ ആ ആ അങ്ങെനെണ്ടെങ്കില്‍ നല്ലത
പിന്ന ഇവിടെ ഇപ്പോ എ ഏ എഴുതൽ തുടങ്ങിട്ടില്ലാതന്നെ ഇപ്പോ ടീച്ചർ അങ്ങനവാ ടീച്ചർപ്പോ ഞാനും ഇത് ഇതുപോലെരു ചെറിയരുത് കഴിഞ്ഞിട്ട് ഇരിക്കാണെ അപ്പൊ അതൊണ്ട് എനിക്ക് പോവാനും പറ്റിട്ട് ഇല്ല അപ്പോ ടീച്ചർ വന്ന് വിളി ഇണ്ട് ഇനി എഴുതി കൈ കൊണ്ട് എഴുതിപ്പിക്കലക്കെ തുടങ്ങണം ന്നാലേ ശരിയാവുള്ളൂന്നാലേ അടുത്ത പ്രാവശ്യം യു കെ ജി ൽ ചേർത്താൻ പറ്റുള്ളൂന്നൊക്കെ പറയാണേ നമുക്കിപ്പ എൽ കെ ജിൽ ന്നി ഏ എൽ കെ ജി ആമ്പഴത്തേനഞ്ചു വയസ് സൗ എ യു കെ ജി ആവുമ്പോ അഞ്ച് വയസ്സാവും അല്ല എൽ കെ ജിൽ ഇപ്പ ചേർത്താണെങ്കി നമ്മള് ഡയറക് ജൂണിലന്നെ ചേർക്കണം ന്നില്ലല്ലോ ഒരു ജൂലൈ ഓ ചേർത്ത് കഴിഞ്ഞൽ അവര് അഡ്മിഷൻ
ആ സീറ്റ് ഇണ്ടാവോന്ന് അറിയില്ലല്ലോ ഓൾറെഡി ഗവ ആ ഗവൺമെന്റ് സ്കൂളാണെങ്കിൽ ഓൾറ അവര് രജിസ്റ്റർയ്യല്ലോ പേരൊക്കെ പ്രൈവറ്റ് ആണെങ്കിലും പകുതി വച്ചിട്ട് ചേർക്കണെങ്കി അക്ഷരങ്ങളൊക്കെ അറിയണ്ടെങ്കിൽ കുഴപ്പ ഉണ്ടാവില്ലായിരിക്കും എനിക്കറിയില്ല ഗവൺമെന്റ് ഇലൊക്കെ മ്മള് ഫസ്റ്റ്ന്നെ രജിസ്റ്റർ ചെയ്യോല്ലോ
അതെ
ആഹ് കെ ജി ഒക്കെ ആകുമ്പോ പ്ലേസ് സ്കൂള ആകുമ്പോ കുഴപ്പമുണ്ടാവൂല്ല
ഉലാ
എൽക ജിക്കകുമ്പോ ഒ ഇത്തെ കൂട്ടി നമ്മള് ഇപ്പ ക്ലാസ് ജൂണില് തുടങ്ങുമെങ്കിലും നമ്മള് ഏപ്രിൽ മെയയിലൊക്കെ ആയിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കുവല്ലോ
ആ അത് ശരിയാണ് ആ ഞാനിപ്പ രണ്ട് ആ രണ്ടു മാസം മുന്നേ ഇവന്റെ കൂടെള്ളന് ഇപഴത്തെ കുട്ടികളൊക്കെ നല് വയസ്സ് കഴഞ്ഞവര ഇവര് നാല ആാവണള്ളൂ രണ്ടു മാസ കൂട കഴിഞ്ഞാല ആാവുള്ളൂ അപ്പൊ അവർക്ക്ടങ്ങ് നാലരക്കെ ആയി അപ്പ അതുകൊണ്ട് അവര് പോവഞ്ഞഞാൻ പിന്നെ അതാ ഞങ്ങൾ ചെയ്യണത്യ
ആഹ
ആഹ ആ
അന്വേഷിച്ച നോക്കോ എനിക്കറില്ല ഞ നമ്മള എന്തായാലും നത്തെ കിട്ടീട്ട് ചേർക്കുകയാണ് ചെയ്യാറ് അഡ്മിഷൻ ക്ലോസ് ആകും പറഞ്ഞിട്ട് സീറ്റ് ഇത്ര പേർക്ക് അതാവൂല
അതെ ഞാനിപ്പ അങ്ങനെ ചെയ്യാന്ന് വിചാരിക്കട്ടെ ശരിയ കിട്ടിയാ മതിയാറത് അല്ല ഇപ്പള ക്ലോസ് ആയി ഉണ്ടാവുംപ്പ ജൂണ് ആയില്ലല്ലേ
ആഹ ഇപ്പൊ ജൂൺല്ല ജൂണ് തുടങ്ങിട്ടല്ലേ ഒ അടുത്ത സ്കൂള ഉണ്ടെങ്കിൽ അന്വേഷിച്ചച്ച് നോക്കി ഞങ്ങളുടെ ഇവടെൊക്കെ അങ്ങെയാണ് പറയുന്നത്
ആ ആ ആ
മെയ് ജൂൺ തുടങ്ങവല്ലേ മെയ് തന്നെ ഇത്ര ഡേറ്റിനുള്ളിൽ വരണം പറഞ്ഞിട്ട്
ആഹ ആ
സീറ്റ് കഴിയും പറയും
അതെയല്ലെ അവരിങ്ങനെ അയച്ചു കൊടുക്കണൊക്കെ തോന്നണേ ത്ര
ആ നമ്മള് അറ്റൻറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അൽഫബേറ്റ്സ് ഹോട്ടലും കാര്യങ്ങളിലും ഒക്കെ ആവല്ലോ അതൊക്കെ രജിസ്റ്ററിൽ അതല്ല
അതന്നെ
അപ്പൊ അതായിരിക്കും എനിക്ക അറിയത്തില്ല അതിനെ കുറിച്ചിട്ട് ടീച്ചർമാരോടകേ ഓ
ആഹ് ആഹ് ചോയിച്ചു നോക്കട്ടെ ഞാൻ കൊറച്ചു പേരോട് ചോദിച്ചപ്പോ അവരങ്ങനെ പറ യു കെ ജി ചേർത്തപ്പോ പറഞ്ഞു ഇങ്ങത്തെ കാര്യം ഞാൻ ചോദിച്ചിട്ടില്ലട്ടോ
ആഹ് യു കെ ജി ചിലപ്പോ പറ്റുവായിരിക്കും മാത്ര ഇംഗ്ലീഷ് ഡയറക്ട് ആവുമ്പോൾ പറ്റൂല്ലേ എന്നുള്ളത് കാരണം ഓൾറെഡി ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ആണെങ്കിൽ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ടാവുവല്ലോ എഴുത്ത് തുടങ്ങണെ ഉണ്ടാവുള്ളൂ ഞങ്ങളിപ്പോ എഴുത്ത് എൽ കെ ജിെ ആൽഫബെറ്റ്സ് ഒക്കെ പഠിച്ചു എ മുതൽ സെഡ് വരെ അറിയാം വൺ ടു ത്രീ ഫിഫ്- വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ യു കെ ജിൽ അയിന്റ് കണ്ടിന്യുവേഷനാണ് എഴുതിക്കുന്നത് എക്സാം എഴുതില് ഓറലായിരിക്കുമെന്ന് മാത്രവേ ഉള്ളൂ ആ ചോദ്യങ്ങൾ ചോദിക് പറയാ പിന്നെ ചിലത് മാത്രം ഫിൽഇൻ താ ബ്ലാങ്ക്സ് പോലെ എ ബി സി ഡിയോക്കെ
എൽ കെ ജിൽ അങ്ങനെയൊക്കെ ഉണ്ടോ
ആഹ് എൽ കെ ജിയില്
അതെ ഞാൻ ഇവിടെ മറ്റെ ചേട്ടന്റെ കുട്ടി പഠിചോടത്ത് ഉച്ച വരെ ചെറിയെ ചെറുതായിട്ട് ഏ ആൽഫബറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കളൂ ഉച്ചയ്ക്ക് ശേഷം ഫുള്ള് കളിയും കാര്യങ്ങളാണ്
ആഹ് അത് പാർക്കിലക്ക് വിടും ടി വി കാണിക്കും അങ്ങനെയൊക്കെ ആ പ്രൈവറ്റ് അവിടെതന്നെയാണോ അതും പ്രൈവറ്റ് ആണോ ആഹ് അയിന്റെ വ്യത്യാസം ഉണ്ടാവും എനിക്കറിയില്ല ഇത് ഇവർക്ക് ഉച്ചയ്ക്ക് ശേഷംന്നല്ല ഇങ്ങ് ഓരോ ചെ ഒരു പീരീഡ് കഴിഞ്ഞഞ് കഴിഞ്ഞാൽ ചിലപ്പോ ഇർക്ക് മടുക്കു പ്പായിരിക്കും അപ്പോ കൊണ്ടു പോയിട്ട് പാർക്കിൽ കളിക്കും കളിപ്പിക്കുക അല്ലെങ്കില് ടി വി കാണിച്ചിട്ട് കാർ ട്ടുണ് വെച്ച് കൊടുക്കുകയേ അങ്ങനെ എന്തെങ്കിലും സ്മാർട്ട് ക്ലാസ് പോലെയൊക്കെ ഉണ്ട് അപ്പൊ അവിടെ ഇരുത്തിട്ട് അങ്ങനെ വീഡിയോസ് എന്തേങ്കിലും അവർക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ വെച്ച് കൊടുക്കുക കൊറച്ചുപേരെ എന്തായലും ഇങ്ങനെ ഒരുപാട് നേരം ഇവരെക് എഴുതി വേക്കാനും പറ്റില്ലല്ലോ ഒരു കൈ വേദനയും ആഹ് ആദ്യാ ആയിട്ടല്ലേ അപ്പൊ കൈ വേദനയും ബഹളവും അങ്ങനെ ആകുമ്പോ
ആഹ്
അപ്പൊ ഒരേ ഇടയ്ക്കും തലയ്ക്കും ഇങ്ങനെ കൊണ്ടപോയി പാർക്കിലോടും അല്ലെങ്കി കാർട്ടൂൺ കാണിച്ചുകൊടു
ആ വിടെ ഒരു സ്കൂളില്ണ്ട് അങ്ങനെ ഈ മറ്റേ ബോൾ ഒരു വല്യരു നെറ്റ് ഒക്കെ വെച്ച്ള്ള റൗണ്ട് അതി ഉള്ളിലിങ്ങനെ ഈ ഉന്ത്യപ്പുന്താൻ പറ്റ്ണതായിരി ള്ള് കൊറേ ബോൾസൊക്കിട്ടിട്ട് കുട്ടികളൾ അയ്ൽ ഇങ്ങനെ കളിക്കാ അതൊക്കെ കാണുമ്പത്തന്നെ ഉണ്ടല്ലേ അപ്പ ഒരു
മാത്രം ഒരു സെക്ഷൻ ആയിട്ട് പിന്നെ വല്യ കുട്ടികൾ എൽ പി യു പി വേറെ സെക്ഷൻ ആയിട്ട് എന്താ കോമൺ ആയിട്ടുള്ള ഗ്രൗണ്ട് ഉണ്ട് ഉണ്ടാവോലോ ആ അങ്ങനത്തെ ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഇവര് എടയിൽപ്പെട്ടിട്ട് കുഞ്ഞുങ്ങൾക്ക് കളിക്ക ക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അത് കാരണം എൽ കെ ജി യു കെ ജിക്ക് മാത്രം ഒരു ഗ്രൗണ്ട് ആ ഗ്രൗണ്ട് ഇങ്ങനെ കുഞ്ഞ് ഈ നമ്മുടെ മ മറ്റേ സീസോ പോലത്തെ സംഭവങ്ങളും വഴുക്കണ ഒര്തില്ലേ ആ മറ്റേ ആ സംഭവം പിന്നെ അതേപോലെ ആ പിന്നെ മേ പറഞ്ഞ പോലെ തന്നെ ആ അങ്ങനെ മറ്റേ ഒരു മറ്റേ സ്പ്രിംഗ്‌ പോലത്തെ സംഭവത്തിൽ ചാടി കളിക്കുന്നത് അങ്ങനത്തെ അങ്ങനെ ഒരുപാട് സം ഭവങ്ങൾ അവർക്ക് മാത്രം ഈ ചെറിയപിള്ളേർക്ക് എൽ കെ ജി യു കെ ജി മാത്രം
അതെ അതെന്താച്ചാങ്ങ് കുട്ടികളൊക്കെ ഇങ്ങെനെ തുടക്കത്തിലേ പോവുമ്പോ ഇങ്ങനെ കരച്ചിലും തൊക്കെ ആവോലോ
ആഹ് അവർക്കൊരു മടിയാവും അവർക്ക് ആ ആ പാർക്ക് കാണുമ്പോ അവര് എപ്പളും പോകും ആഹ് പാർക്ക് കാണുമ്പ പാർക്ക് പോവാനാ പറയുമ്പോ ഇഷ്ട് ഓൽക്ക്
ഇവിടെ ഏട്ടന്റെ കുട്ടി അതെ അങ്ങനെ പോവും ഇപ്പ എന്നും പോണംന്നുണ്ടായിനി കാരണം അവരിങ്ങനെ കളിക്കാൻ വി ഗ്രൂപ്പിലൊക്കെ കാണേ പിന്നെ വാട്സആപ്പ് ഗ്രൂപ്പ് കണ്ടില്ലേന്ന് ഉണ്ടെങ്കില് നമ്മക്ക് അപ്പപ്പൊ അപ്ഡേഷൻ കിട്ടൂലോ
ആഹ് അതെ അതെ ഇപ്പ എല്ലാം ഗ്രൂപ്പ്ക്കൂടെയാണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ
അതേ
പ്പ അവിടെത്തന്നെ ഒന്ന് അന്വേഷിച്ച് നോക്കിയോക്കെ ടീച്ചറോട് ചോ ച്ചറിയാൻ പറ്റുവല്ലോ ഇത്ര നാളു കൊണ്ട് വരാൻ പറ്റും എന്തേലും എന്താ വയ്യണ്ടിരി ഒക്കെയാണപ്പോ
ആഹ് ഞാനാ അബോർഷൻ കഴിഞ്ഞിട്ടേ
ആഹ് ആഹ് ആഹ് ഞാനൊരു സർജറി കഴിഞ്ഞിട്ടിപ്പൊ ഒരു ക രണ്ടാഴ്ച ആയിട്ടേ ഇള്ളൂ അപ്പൊ ഞാനും അതേപോലെ ഇരി അബോർഷനല്ലാട്ടോ അല്ലാണ്ടു സർജറി ചെയ്തിട്ട്
ആ ആഹ്
ആ അപ്പൊ റസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ വീട്ടിലാപ്പോ
ആ ഞാനും അതെ ന്റെ വീട്ടിലാ ആ നല്ലോണം റസ്റ്റ് എടുത്തോളണ്ടു കുറച്ച ദിവസ കുറച്ച ദിവസം ഏ അല്ല ഹസ്ബൻഡിന്റെ വീടിന്റെ അവിടെയാണ് അംഗനവാടി ഇളളത് അപ്പ അവിടക്ക് പോവാനും പറ്റില്ലല്ലോ അവിടത്തെ ടീച്ചർ ആ ചെങ്ങായ്‌നെ വിളചോണ്ട് ണ്ടിരിക്കണ്ട് എന്നാ വര്യ എന്നാ വര്യ ഇ ങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവര് പിന്നെ കൊഴപ്പൊന്നു ഇല്ല്യാ എന്ന കഴിഞ്ഞിട്ട് വന്നാൽ മതിട്ടൊന്ന് പറഞ്ഞു
അപ്പൊ അവര് സ്ലേറ്റിലാണെഴുതിക്ക്യാ
അവര് സ്ലൈറ്റിൽ എഴുതിക്കും അതുപോലെ ബുക്ക്‌ കൊടുക്കും അവൾക്ക് പേപ്പർ കൊടുക്കും പ്രിന്റ് പേപ്പർ
ഒരു മിനിറ്റ് ഞാൻ കട്ട ആക്കിട്ട് ഇപ്പ വിളിക്കാവേ ഒരു മിനിറ്റ്